ഹൽ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ന്ത്‌ണ്ട് വിശേഷങ്ങള്
ന്ന്ണ്ട് മഴയ്ണ്ടോ
ഇല്ല നല്ല വെയില് നല്ല വെയ്ൽന്ന് പറഞ്ഞ നല്ല പൊരിഞ്ഞ വെയില്
ഏഹ് ഇവിടെ മാത്രം വെയിലില്ല ഒരാഴ്ച ആയി ചെറുതായിട്ടൊന്ന് വെയില് വന്നാരുന്നേ അപ്പ ഞാനെല്ലാം ഏഹ് വെ ചുറ്റും പുതപ്പും എല്ലാം എടുത്ത് അലക്കി വരുമ്പോഴത്തേക്കും പിന്നേ മഴയായി
അതെ നമുകെന്നും നല്ല വെയിയില് ഇന്നത്തെ വെയില് കണ്ടാതോന്നും ഇത് ഉണക്ക സമയ തോന്നുന്നു അത്രയും നല്ല വെയില്
ആഹ് ആഹ്
മ്മ്
ഇപ്പൊ ഇന്നലെ ഞ ഓക്ക് വിളിച്ച ഇപ്പോ ഓരോർത്തര് പറയന്നട്ടഇങ്ങനെ അവിടെക്കെ വെയിലായിട്ട് ഇവിടെ അങ്ങനെ വെയിൽ വന്നില്ല വെയില് കണ്ടപ്പോ ഞാൻ വിചാര്ച്ചു ന്നാ ഇവടെക്കെ ഇന്ന് ഇവിടേക്കും
ഓ അതാണ് ഇന്നലെ വരെഞാന് മെനഞ്ഞാന്ന് മെനഞ്ഞ ഒരാഴ്ച ആയിട്ട് മൂന്നാല് ദിവസായിട്ട്ന്ന് തുടർച്ച ആയിട്ട് മഴ ആയിരുന്നു ഇന്നലെ ഇപ്പം കുറഞ്ഞ് ആഹ് നമ്മക്ക് നമുക്ക് പൊതുവേ മഴ കുറവാണോ ഈ ഏരിയ ആഹ്
നല്ല മഴയാ ഉം
പക്ഷെ ഈ വർഷം മഴ കുറവല്ലേ ജൂണിലെ കഴിഞ്ഞ വർ എല്ലാ വർഷം ജൂൺല് നല്ല മഴ പെയുന്നല്ലേ കൊറണ എത്ര സ്കൂൾ അവധി വരുന്നത് ലേ എത്ര ച ചുമന്നല്ലാത്ത വരുന്നത്
ഇപാവശ്യം ഒരു ലീവ് ഇണ്ടാരുന്ന് പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം എപ്പോഴ വെള്ളിയാഴ്ചയോ അങ്ങനെ ലീവായിരുന്നു
നമുക്ഇവടെ ലീവ് ആഹ് ലീവ്ഇല്ല കൊച്ച കുട്ടിളൊക്കെ ഇണ്ടോ സ്കൂളി പോന്ന മക്കളുണ്ടോ
ആഹ് ഇണ്ട് രണ്ടു പേര് സ്കൂളിൽ പോന്ന ഒരാള് ചെറുതാ
ആഹ് ആഹ് ആഹ് ചെറിയ കുട്ടികളപ്പോ നല്ല ജോലി ആണല്ലോ
ആഹ്പിന്നെ പറയണ്ട
ആഹ് ജോലി അറിയത്തില്ല അറിയത്തില്ല സത്യ നമ്മള എന്റെ മക്ക വക വലുത ആഹ് തെകയതി തികയത്തില്ല അവരുടെ സമയം അനുസരിച്ചല്ല അവർ ഉറങ്ങുന്ന സം സമയമനുസരിച്ചിട്ട് നമ്മള് ജോലി കണകൊറത്തന്ന് ഉ വേറെ ആരേലും ഉണ്ടോ സഹായിക്കാനൊക്കെ വിട്ടി
ഇല്ല വേറെ ആരും ഇല്ല
ആഹ്അപ്പം പാടാണ് കുഞ്ഞുങ്ങളായിട്ട്
അതെ
ന്നിട്ട് മൂത്തോൽ വല്യ കൊച്ച്ങ്ങളായോ?
ആ മൂത്തവള് ആറാം ക്ലാസ്സില് പിന്നെ രണ്ടാമത്തെവള് മൂന്നാം ക്ലാസ്സില്
ഓ
അവള് സ്കൂളിൽ പോയില്ല ഇവടണ്ട് എളയവക്ക് രണ്ടവയസ്സ് ഉം അ
ഒന്ന് അംഗൻവാടിയില
ആ അടുത്ത വർഷമാവുമ്പോ ആ നഴ്സറില്ലാക്കാൻ വേണ്ടിട്ടാ ഇവിടെ
ഉം അപ്പൊപിന്നെ കൊറച്ച് ഫ്രീ ആവും
ഊ ഹും അന്നേര ഇനിയിപ്പ എന്തേലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ പൊറത്തൊക്കെ എന്തെങ്കിലും ജോലി എന്തേലും നോക്കണന്നുണ്ട്
ആ നല്ലന്നെ ആ ആ സത്യാണ് പഠിച്ചആളാണോ പഠി ച്ചാളാണോ?
ഇല്ല ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു
ആ ന്നിട്ട് എന്തേലും ജോലി കിട്ടുമല്ലേ?
ഉം ഞാൻ പഠിച്ചിറങ്ങിയ പാട് ജോലി ഉണ്ടായിരുന്ന പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് മക്കളായ ശേഷം ഞാൻ പിന്നെ നിർത്തിയത
ആ പിന്നെ മക്കളായിട്ട് പിന്നൊന്ന് ആ അവരെ നോക്കണ്ടേ അതൊരു ചെറിയ കുട്ടികള് ചെറുതാകുമ്പോഴേ പിന്നെ അവരുടെ പഠിത്ത കാര്യത്തിലും അമ്മമാരങ്ങ് ജോലിക്ക് പോയാ പിന്നെ പാടാ
പിന്നെ ആവൂല
ഉം
പിന്നെ എളയവളേം കൊണ്ട് കളിച്ചിട്ടാവുന്നില്ല ഞാൻ
ആന്ന് ആ അതാണ് ബേസിക് പ്പെ അടിസ്ഥാനം നമ്മള് പറഞ്ഞ് കൊടുത്താപിന്നെ വലുതാകുമ്പൊ അവരങ്ങ് പഠിച്ചോളും
പഠിച്ചോളും
ഉം
ആ മൂത്തവൊക്കെ പിന്നെ അവ ഇതായത് കൊ കൊറോണ സമയം ആയതുകൊണ്ട് ഭയങ്കര വിഷമായിപ്പോയി അവക്ക് സ്കൂളിലൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല
ആ ന്നിട്ട് അത്രയാ ഒരു ആ
കെ ജി യു കെ ജി ഒന്നും കഴിയാതെന്നെ അവര് സ്കൂളുകാരി വന്ന് നിർബന്ധിച്ച് ഒന്നാം ക്ലാസ് കൊണ്ട് ചേർത്തി പിന്നെ അങ്ങനെ ഭയങ്കര ഇതായി പോയി അവക്ക് ആ അതൊക്കെ ഫീ ആ അത് അന്നേരം ഞാൻ രണ്ടാം മത്തവളെ പ്രസവിച്ചിരിക്കുന്ന സമയത്തായിട്ട് കൂടെ ഇരിക്കാനൊന്നും പറ്റിയിട്ടൂല്ല അതുകൊണ്ട് ഉം അത്കൊണ്ട് കുറച്ച് ബുദ്ധിമു ട്ടാരുന്നു അവക്ക് ഇപ്പ ഓക്കെ ആയി വരുന്നു ആ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പ എല്ലാം കൂടി അവക്ക് ആയിട്ടില്ല ആ പെട്ട അവിടുത്തെ ക്ലാസ്സും പിന്നെ ഇവിടുന്ന് ബേസിക് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കലും
ഓ എല്ലാം കൂടാവുമ്പോ ആ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആണോ
ഇംഗ്ലീഷ് മീഡിയ ആയിരുന്നു ആദ്യ പിന്നെ ഇങ്ങനെ ആയ തുകൊണ്ട് പിന്നെ അവക്ക് എല്ലാം കൂടി ഇംഗ്ലീഷൊന്നും അത്ര ഇതായിട്ടില്ല പിന്നെ ഞാൻ മലയാളം ഇതൊക്ക മാറ്റി കുറച്ചു ഒന്ന് ഇതായിട്ടവാണെങ്കിൽ
മലയാളം വേണ്ട നല്ല സ്റ്റാൻഡേർഡ് ആണല്ലോ നമ്മുടെ കേരളം കേരള സിലബസ അല്ലെ ഉ സ്കൂളുകളായാലും എല്ലാ നല്ല സൗകര്യങ്ങളും സ്മാർട്ട് സ്കൂളുകളൊക്കെ ക്ലാസ് റൂമുകളൊക്കെ
ആ ഇവര് ഗവൺമെന്റ് സ്കൂള് അതുകൊണ്ട് ഇപ്പ എല്ലാത്തിനും നല്ല എല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്കൂള് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്കൂളുകളിലും അപേക്ഷിച്ച്
ആ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു അംഗൻവാടി എ സി ആണ്
ആ
ആ ആ നമ്മുടെ പഞ്ചായത്തിലുള്ളതാണ്
ആ
ഉം ഇപ്പൊ അംഗൻവാടിയിലായാലും എന്തെല്ലാം സൗകര്യങ്ങളാ
അതെ
ഉം
ചേച്ചി എന്താലും വർക്ക് എന്തേലും ചെയ്യുന്നുണ്ടോ ജോലി എന്തേലും ഉണ്ടോ ഹൗസ് വൈഫ് അല്ലേ
ഉ മക്കള് വല്യ വല്യ മക്കളായി ഉ പഠിക്കുവാ രണ്ടു പേര്
ആ വേറെന്തെലും നോക്കുന്നുണ്ടോ
ആഹ് ഞങ്ങ ജോലിക്ക് പോവാൻ പറ്റിയ സാഹചര്യല്ല മോളെ വീട്ടില് റബ്ബർ വെട്ടാനും അങ്ങനെക്കെ ഒക്കെ ഉണ്ട് വീട്ടിൽ തന്നെ ഇഷ്ടംപോല പണിയുണ്ട് ആ അതണ്ട് ആ വീട്ടിലിഷ്ടം പോലെ ആ കൃഷിയുണ്ട് പുരിടൊക്കെണ്ട് ഒരു പാട് പുരയിടൊക്കെ ഉണ്ട് അഹ് എന്നിട്ട് പിന്ന നമ്മക്ക് പോറത്ത് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനത്തെ പശുഇല്ല
ആഹ്
റബ്ബർ വെട്ട് നമ്മള് പാലെടുക്കുന്ന കറ എടുക്കുന്നേ ഉറഒഴിക്കുന്ന അങ്ങനെ ആ ജോലിയൊക്കെ നമ്മളാ ചെയ്യണ്ട്ഉം ബിസിനസ ആണ്
ആഹ് ആഹ്
ആഹ് അപ്പ പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളന്നും ഓടിപ്പോ എല്ലാത്തിനും നമ്മള് തന്നെ പോണം അങ്ങനെ തന്നെ ജോലി കൂടെ പറ്റത്തില്ല
ആഹ്
നോക്കിട്ടും ഇല്ല ശ്രമിച്ചിട്ടും ഇല്ല
അഹ് ഹും
സമയംല്ല സമയോം കിട്ടത്തില്ല റബ്ബർ ആഹ് റബ്ബർ പാലെടുക്കാനൊക്കെ പോണം പിന്നെ അത് ഷി റ്റടിക്കാൻ പോണം പിന്നെ വീട്
രാവിലെ എഴുന്നേറ്റ് പോകേണ്ടേരും അല്ലേ റബ്ബർ വെട്ടാൻ നാല് മണിക്ക്
അല്ല അത് വെട്ടുകാര് വന്ന് വെട്ടിട്ട് പോകും പിന്നെ നമ്മള് കറ എടുത്താൽ മതി ആഹ് വെട്ടാ ആള് വരും പിന്നെ കറ എടുക്കുന്നേ ഉള്ളൂ നമ്മളെല്ലാം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല വെട്ടാന് എല്ലാം കൂടെ നാല് മണിക്കൊക്കെ ആഹ് ഒര് ഒരെഏക്കറ പുരയിടമുണ്ട് ഈ ഉള്ളേഏരിയയാണ് എന്ന് വെച്ചാ
ആഹ് ആഹ് ആഹ്
ഗ്രാമപ്രദേശണ്
ആഹ് ആഹ് ആഹ്
ഉം
ഉം
എന്നിട്ട് പിന്നെ പോകാനും വ ജോലിയാണ് വീട്ടില് തന്നെ ഉം
അതൊണ്ട് അത്ണ്ടല്ലോ ഇല്ല റബ്ബറൊന്നുംഇ ല്ല നമ്മള് ഇപ്പറഞ്ഞ പോലെ ഏ ഉം ഞങ്ങളെ ഇവിടെ പിന്നെ മലക്കായിരുന്നേ ഹസ്ബന്റിന്റെ വീട് ശരിക്കും മലക്ക അപ്പൊ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു
ഓഹ് ഓഹ് ഒഹ്
ആ പിന്നെ ഏട്ടന് ഇവിടെഏ ജോലിയതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്ഥല എടുത്തു ആദ്യം കുറെ വാടകക്കൊക്കെ നൽക്കുവായിരുന്നേ
ഓഹ്
പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് പോതിനന് ശേഷം അച്ചനും അമ്മൊക്കെ ഞങ്ങളടെ കൂടെ തന്നെ പിന്നെ അവടെ കൃഷിയോ അതൊന്ന് നോക്ക ക്കാനൊന്നും ആരു ഇല്ലാതായി
ഉം ഇപ്പം താമസിക്കുന്ന കോറച്ച് ടൗണിലാണല്ലേ
ആഹ്
ആഹ ആഹ്
ടൗണിന്ന് കോറച് ഉള്ളോട്ട്കേറി വരണം ഞങ്ങക്ക് സ്ഥലം കിട്ടിയത് അങ്ങനെയാ ടൗൺ ഏരിയ തന്നെ ആകുമ്പോം വല്യ പൈസ അവര് പറയിന്നത് പിന്നെ കൊറെ നോക്കിയ പരമാവധി റോഡ് സൈഡ് റോഡ് സൈഡ് തന്നെ
വ ണ്ടി കേറ്ന്ന സൈഡാണല്ലേ വണ്ടി കേർ
ആ വണ്ടി വരുന്ന ആ വണ്ടി വരും റോഡ്സൈ സൈഡിതന്നെ ട്ടാറിങ് റോഡൊക്കെ ഇണ്ട് പിന്നെ അങ്ങ് മെയിൻ റോഡിന്റെ അങ്ങോട്ട്എത് കിട്ടിയിട്ടില്ലാ എന്നെഉള്ളു
ഉം നമ്മള് പിന്നെ സാധനമൊക്കെ മേടിക്കാൻ അടുത്തൊക്കെ കടകളൊക്കെ ഉണ്ടോ നമുക്ക് ഡെയിലി ഉള്ള സാധനങ്ങളൊക്കെ വേടിക്കാന് ദിവസേനുള്ള സാധനൊക്കെ വേടിക്കാൻ അടുത്ത് കടയുണ്ടോ
ഏട്ടം വൈകുന്നേരം വരുമ്പോ ഞാൻ വിളിച്ചു പറയും അവിടെ അടുത്ത് കടയുണ്ട് പിന്നെ ഞാന് അങ്ങനെ ഇറങ്ങി പോക്കില്ല ഞാൻ ഇവളേയും കൊണ്ട് പോണ്ടേ അതുകൊണ്ട്
ആ പോവാൻ പാടല്ലേ സത്യ ഉം ഉണ്ടല്ലേ ആഹഹഹഹ് നിങ്ങള് അല്ലെ ഡ്രസ്സൊക്കെ മേടിക്കുന്നത് ഓൺലൈനാണോ അതോ കടയിൽ പോയി മേടിക്കോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടടാ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല